ഹലോ കേൾക്ക്ണ്ടോ? ആഹ്
ആഹ് കേൾക്ക്ണ്ട് ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ഇണ്ട് ആഹ്
ആഹ് ന്തൊക്കെ വ
എന്താ എന്താ ല്ലർത്താനം ചായ കുടിക്കെ കഴിഞ്ഞോ?
ഇല്ല ചായ കുടിച്ചില്ല ചായ കുടി വെല്യ താല്പര്യന്നുല്ല
ഏഹ് ഏഹ് ഞങ്ങള് ഇന്ന്പ്പോ ചായ ഒന്നും ഉണ്ടാക്കിട്ടില്ല
ഏഹ് പിന്നെ ഇമ്മക്ക്ങ്ങനെ ഇണ്ടാക്കി കൊടുക്കും പിന്നെ
ആഹ് ഇന്ന് കുട്ട്യാളൊന്നും സ്കൂള് പോയിട്ടില്ലല്ലോ അപ്പ ഇണ്ടാക്കിയതുല്ല
ആഹ് പിന്നെ ഓല് വെരുമ്പോത്ത്നാണല്ലോ ഇണ്ടാക്കാല്ലേ
ആഹ് അതന്നെ ഓല് വെരുമ്പോ‌ക്കിനാണ് ഇണ്ടാക്ക അപ്പൊ ഇന്ന് ഇണ്ടാക്ക്യാതുല്ല എന്താ ഇന്നട്ട് ഉമ്മ ഉമ്മ പ്രായായ ഉമ്മേണോ?
ആഹ് കോർച്ച് പ്രായണ്ട് ആഹ് പ്രായണ്ട് പക്ഷേ ന്നീച്ച് നട ക്കും ഉമ്മന്റെ പണികളൊക്കെ ഉമ്മ ഇട്ക്കും
ഏഹ് മക്കളില്ലേ?
ഓഹ് ഒമ്പത് മക്കള്ണ്ട് ഉമ്മക്ക് ഇൻക്ക് രണ്ട് മക്കളും ഹലോ ഹലോ ഹലോ റൈഞ്ച് പോയോ? ഹലോ ഹലോ